സലാമലൈക്ക്യും.
വലൈക്കും മുസ്ലാം. എന്ത പരിപാടി വകുന്നേരായല്ലോ ചായൊക്കെ കുടിക്ക്യാനായോ.
ഇനി ചായണ്ടാക്കണം.
ആഹ് ഫോണ് വിട്ട് വിട്ച്ചാണ്ടാണോ വർത്താനം പറയുന്നേ.
അതെ.
ആഹ് പ സെ സൗണ്ടിനെ ചെറിയൊരു വേരിയേഷൻണ്ട് സൗണ്ട് കേക്ക്ണ്ട്. ക്ഷെ സംസാര് ങ്ങട് ക്ലിയറാവില്ല. എന്താ പറയുന്നേ നമ്മളെ ആഹ് പോണന്ന്. അയ് ശരി. ഫോണ് കാണ്ക്ക്രേ തരേപണി.
ഓഹ്.
ഫോണ് കാണുന്ന പണ്യേനി ലെ തരെ.
അല്ല ഞാ ടി വിം കുത്തി വീണെ.
യൗടെ.
കൈ കൈ കുത്തിട്ട് വീണെ.
ആഹ് എവിടെ വീണേ വീട്ടിലോ.
വീട്ടി തന്നെണ് ഈണത് പക്ഷേ കൈ ഭയങ്കര വേദനാന്നേ.
അതെയോ ഇന്ന വിണെ
അല്ല കൊർച്ചുസായി പാ
ആഹ് ആഹ് ണ്ടോസ്പിറ്റൽലൊക്കെ കാൺച്ചോ.
ഇല്ല ഇല്ലല്ല ദേവസിയിറ്റ് ആ മറ്റാണെ ഇപ്പപ്പച്ചീനോട് പർഞ്ഞ ആസ്പത്രിക്ക്. പോണന്നെ.
ആഹ് ആഹ് അത് ശരി വേദനക്കെണ്ടെങ്കി വേഗം പോയി കാണിക്ക്യ. എന്തെങ്കി ഉള്ളില് പറ്റിണൊ അറിലമ്മക്കെ എക്സറേ തരാറ്.
എല്ല് എല്ലിൻ്റവിടെ ഒരു വേദനയാ.
ആഹ് ആഹ് അഹ് ശരി. നല്ലൊരു എക്സറേ ഇട്ത്തിട്ടേ നല്ലൊരു ഡോക്ടറെ കാണിച്ചാതി.
ഉം.
അന്നന്നെണെങ്കി ഉഴി ഉഴിത്തി പ്പങ്ങനെ ഉഴിച്ചിലൊക്കെണ്ടാവ്വല്ലോ അതോ ഏത നല്ല ഹെൽപ് ഫുള് വേദന വേഗം മാറന്ന്.
ആഹ ഓഹ്.
അത് ശരി.
എല്ല് എല്ല് നീ പോവാണ്ട്നിക്ക്യൂലേ.
എല്ലിന്.
എല്ലിനെന്തോ പറ്റിയെന്നൊന്നെണെ. എല്ല് ഒരു സൈഡീക്കന്നെ നീതിക്കുന്നുണ്ട്.
അതെയോ ന്നട്ടെന്താ കാണിക്ക്യാഞ്ഞെ ത്ര ദിവസായിലേ. കൊറെ ദിവസയിലേ.
ആഹ് കൊറേ നാളായി. ആഹ് ഒമ്മിന നാ ജാത്തിച്ചീല്ല നേരാഞാൻന്ന് വെച്ചിട്ടേ. മരുന്നും പെര്ട്ടി വടണ്ട്.
അ ശരി ആഹ് അപ്പൊ കൈയോണ്ടൊന്നും ഒന്നു എട്ക്കാ വയ്യണ്ടാവുല ലേ.
ആഹ് അപ്പാ ചചെലെ സമയം ഈ അങ്ങ്ട്ട് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കൊക്കായിട്ട് അപ്പൊ ഇന്നലെ പറ്റാടായപ്പോ പറഞ്ഞത് ഞാന് അസ്പിറ്റൽ പോണോട്ടോ പറ്റണില്ല എനിക്ക് സഹിക്കാം പറ്റണില്ല വേദന
ആഹ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ മതി അപ്പോ ആഹ് അവിടന്ന്ന്നെ ഓല് പറഞ്ഞ് പറയും നമ്മളോട് എല്ലിന്റെ വിഭാഗത്തിന് കാണിക്കാനോ
ചോരുന്നോ
ആഹ്
പ്രൈവറ്റിലൊക്കെ ഒര് എക്സ്റെ എടുക്കണന് എന്താ വേല
ആഹ് നല്ല വേദനതെന്നെ ഞാന് എൻ്റെ മോൾ പാനിയൊക്കെയായിട്ടെ കഫ കഫക്കെട്ടും പനിയക്ക ആട്ട് ശ്എക്‌സറെ എടുത്തിന് കഴിഞ്ഞ ആഴ്ച അപ്പൊ ഈ ചെറിയ കുട്ട്യാളത് എക്സറാടുത്തനി ടു ഹണ്ട്രഡായിന്
ഉം
പലേ ആഹ് പല ഇതിയിലണുള്ളത് വെലൊക്കെ പക്ഷെ നമ്മളെ കാര്യം നടക്കണ്ടേ
ആന്ന്
പിന്നെ ഉം എൻ്റെ ഫോണ്ടള്ളൂടെന്ന് സൗണ്ട് കേക്ക്ന്ന്ണ്ടോ ഞാൻപ്പേ ഫാനിൻ്റെ ചചോട്ടിലായിരിക്ക്ണ് ഫോണിൻ്റെ ഫാനിന്റെ അടുത്താണ് ഫാനിന്റെ അടുത്താണ് ഇരിക്കുന്നത് അ സൗണ്ട് കേ ക്കുണ്ടോ
ആഹ് സൗണ്ടിണ്ട് മഴ പെയ്യുന്നപോലെ
ആഹ് അത് മഴല്ല ഫെ പെനെ മറ്റേ താഴെ വെക്കുന്ന ആഹ് ടേബിൾ ഫാൻ അത് അതിൻ്റെ അടുത്താണ് മോള് തൊട്ടില താണ് ഞാന് ഓർക്കാണ് അപ്പോ ഓളോണന്ന് അതെ ആഹ് മൂന്ന് വയസ്സാവണ്
ആഹ്
ഉം പിന്നെ ചായൊക്കെ ഇണ്ടാക്കിയോ കുടിച്ചോ
ഇല്ല ചായ ഇണ്ടാക്കിട്ടില്ല മോനാള് ആ കളിക്കാൻ പോയിക്കണേ
ആഹ്
ഞാൻന്നെ വിളിച്ചിട്ട് വേണം എത്ര കുട്ടികളണ്ടി ഇയാൾക്ക്
ഉം എനിക്ക് രണ്ടാള് ഒരാള് വലുതാ വല്യ കുട്ട്യാണ് ഉം ഒരാള് സ്കൂളിലൊക്കെ പോണ് ഓള് എട്ടാം ക്ലാസ്സിലാണ്
ആഹ് അപ്പോ വല്ല്യ കുട്ടി
വല്ല്യ കുട്ട്യാ എട്ടാം ക്ലാസിക്ക് ഈ കൊല്ലം പോണം എഴ്ന്ന് ജയിച്ചു
ഉം പതിമൂന്ന് വയസല്ലേ
ആഹ് അതെ അതെ ഞ അവര് രണ്ടു പേരും പത്ത് വയസ്സിന് വിത്യാസണ്ട്
ഉം അപ്പ ആഹ് എന്തായി ഇത്താത്തട ഇത്താത്താകും അങ്ങനെ തന്നെയണ്
ആഹ് പത്ത് വയസ്സിന് വ്യത്യാസണ്ടോ
ആഹ് പാത്ത് പത്ത് മോൾക്ക് പത്ത് ഏ പന്ത്രണ്ട് വ്യത്യാസോണ്ട്
ആഹ് അതന്നെ അങ്ങ്ടന്നേ
ഉം ഒരുമതാ സ്ഥനായിരിക്കും ഇത്താ
അതെ ഉം ആണ് പക്ഷേ ഭയങ്കര അടിയാ രണ്ടാളും ചെറുതാ വലുതാ നോക്കിട്ടും കാര്യല്ല ഭയങ്കര അടിയ ഓ ചെറ്തായാലും കൊറ്ഞ്ഞ് ടു ക്കൂല വല് ത് അത്രയും കൊറ്ഞ്ഞ് ടുക്കൂല
ഇപ്പ ഉണ്ണി വാവ ഇത്തിരി കുഞ്ഞിന്നാല്ലോ മൂന്ന് വയസ് ആയിട്ടോള്ളല്ലെ ഒരുത്തിരികാടെ വലുതായി ആഹ്
ഓളെ എല്ലാ സാധനവും ഇവൾക്ക് വേണ്ടിരും ചെറിയ മോൾക്ക്‌ വല്ല്യ ഓള മേക്കപ്പ് സെറ്റ് പിന്നെ ഒരു മുട്ടായി തിന്നാണെങ്കി അത് ഫുള്ളായിട്ട് ഓൾക്ക്‌ വേണ്ടിരും അയിനൊക്കെ അടിയാണ് ആക്കൊന്ന് ഒരു പിസ് സമ്മയിച്ച് കൊറഞ്ഞ് കൊടുക്കൂലല്ലോ
ആഹ്
ആയിനാടിയാ വടെ
എന്ത് പറയ്ണ് ഇവടെ എനിക്കൊരു മോന്ണ്ട്
ആഹ്
ആറു വയസ് ആവണോ എനിക്ക്
ആഹ്
പക്ഷ ആഹ് ആ മണിക്ക യല്ലേ എനിക്ക് തരുല ഇങ്ങര വാ കുശുബ് നാനിക്ക്
അതെ
ആ അവനിക്കന്നെവേണന്നള്ളൊരു വാശി
ആഹ് ആഹ് ആഹ് അത് ശരി അത് ഇണ്ടാവും ചെറിയ മക്കളല്ലേ അവർക്ക്ന്നെ ഒക്കെ വേണോ ഓരെ ടെൻഷന ആണം ന്നൊക്കെ ളെള വാശിയൊക്കെ ണ്ടാവും
ഓ അപ്പം ഇന്നലെതെ അതിന്റെ പേരിയിലുള്ള ആ യുദ്ധയിരുന്നു
അതെല്ലോടുത്തു ഇണ്ടാകും ഇന്നിപ്പോ ഈ ഞാൻ പ്പറയൂ ഒറങ്ങ്ണ സമയത്ത് മാത്രം ഇവിടെ ന്ന് സൈലന്റ് ആയി നിക്കുളളൂ അല്ലെങ്കി ഞാ പറയാ വലിയ കുട്ടിയാണ് ചെറുത് മറ്റേ മറ്റേ ചെറുതാണെന്ന് പറഞ്ഞിട്ടല്ല ഭയങ്കര കച്ചറ ചെലാ സമയം
ഉം
ഉം ഓള് ചെറുതാവും ഇവളെയും കാട്ടി ചെറുതാവും അതാണ്ടാല് ഇവളാണെങ്കി ഓള പേര് വിളിക്കും ഓള പേരുളിക്കുന്ന ദേഷ്യ ഓളെ അല്ല വൽ കുഞ്ഞാവ വല്യോള വിളിക്കും ഓള പേര് ഞാൻ വിളിക്കുന്ന ഞാ ചൂടകുമ്പോ അങ്ങനെ വിളിക്കും നമ്മള് ചൂടകുമ്പോ പേര് വിളിക്കല്ലോ അതേപോലെ വിളിക്കും അത് കേട്ടാണ്ട് ഇവളെവിക്കും അയിനൊരോറ്റടിയാ ഇയ്യ് ഇന്നെ പേരു വിളിക്കാൻ ആയോ ന്നൊ യിച്ചാട്ട്
ശെരി അല്ലാഹ്
അതൊക്കെയാണ് ഇവിട്ത്തെ അടി ഏതായാലും ഓരുണ്ടായണ്ട് നേരം പോണിട്ടോ അല്ലെങ്കി ഒര് രസുല്ല
ആഹാ
പിന്നെ
സ്കൂൾ തൊർക്കുന്നുള്ള ഇല്ല ചായക്ക് കാടിയൊന്നും ഉണ്ടാക്കാറില്ല
ങ്ങ വാങ്ങലാ
ഇല്ല ചായ ന്നെ കുടിക്കല് കൊറ്ഞ്ഞ് ണ്
അത് ശെരി ചായ ഉണ്ട കുടിക്കല്ലേ അങ്ങക്ക് നിർബന്ധം ചായ ചായേം
തോന്നമ്പോ ചായ കുടി ക്കാന് ഒന്നാമത് മതിരല്ലേ മതിരത്തിനോട് അങ്ങനെ വല്യ ത ൽപര്യല്ല
ആഹ്
ഐസ്ക്രീമ് പായിസം അങ്ങനെക്കെയണെങ്കി കഴിക്കുട്ടാ
ആഹ്
മതിരോന്നും നോക്കൂലപ്പ
ആഹ് ഇവിടെ ചായ നിർബന്ധാ അത് ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ നിർബന്ധാ ഞങ്ങള് എന്തേ വാങ്ങ പ്പേ എന്തേങ്കിലൊക്കെ ഒണ്ടാക്കും പഴംപൊരിയോ അങ്ങനെയെക്കെ ഒണ്ടാക്കും ആഹ്
ഇവടെ എന്തെങ്കിലും കഴിക്കനോ എന്തങ്കിലും ഒണ്ടങ്കിലും
ഉം ആഹ് ന്റെ മോള് ബ്രെഡ് പൊരിക്കുകയ്യോ അപ്പോ പിന്നെ അങ്ങനെയൊക്കെ ഒണ്ടാക്കുമ്പോ ഞങ്ങളെന്തായാലും ഇണ്ടാക്കും ഓൾക്ക് നിർബന്ധാ അങ്ങനെക്കെ ഇണ്ടാക്കണംന്ന് ഓളന്നെ ണ്ടാക്കും ഒറ്റക്ക് ഉം മക്കള് രസല്ലേ ഇപ്പ സ്കൂളില്ലാത്ത സമയത്തല്ലേള്ളൂ ഓല്ക്ക് ഇണ്ടാക്കാം കയ്യാ ഈ ആഹ് ആഹ് ആണുങ്ങള്
ഹലോ
ആഹ് അതെ അങ്ങനെ പഠിക്കണം വിട്ട് ജോലിം എല്ലാരും പഠിക്കണം ആണും പെണ്ണൊക്കെ പഠിക്കണം ഇപ്പത്തെ കാലം
ആഹ്
എല്ലാർക്കും സുഖാണ് വേറെ എടെ പോയി നിന്ന് പഠിക്കേ ജോലിയൊക്കെ ചെയ്യാണെങ്കിലേ അറ്റ്ലീസ്റ്റ് ഫുഡെങ്കിൽ ഇണ്ടാക്കാ നിച്ചണ്ടായ കാര്യല്ലേ
ആഹ്
അതന്നെ
ആഹ്‌ ഇനിപ്പത്താ പില്ലെക്ക് ഇപ്പത്തെ പിള്ളേരിക്കേ മിക്കകാര്യങ്ങളറിയുലാ
അറിയില്ല ആഹ് ശെരിയാ ആഹ് അവർക്ക് എന്താ ഫോണ് ഫോണ്
ഓഹ്
ഓഹ് അവർക്കെന്താ ഫോണ് മതിയല്ലോ ഇപ്പത്തെ പിള്ളേർക്ക് അതാണ് ഓല മെയ്ൻ ഉം
ആഹ്
ഏതാലും ഇണ്ടാക്കിയാലൊക്കെ ടേസ്‌റ്റാട്ടോ ഓര് ഇണ്ടാക്കിയാലൊക്കെ നല്ല രസാ മക്കളാ
ആഹ് ഞ ഞാനേ വിളിക്കട്ട എന്നെ ആരോ വിളിക്കണ് ണ്ട്
ആഹ് ന്നായിക്കോട്ടെ എന്നാ ഓക്കെ എന്നാ ശെരിട്ടോ ഞാനെന്റെ ഫോണ് ലോക്കായിനാ അതൊന്ന് കട്ടാക്കട്ടെ
ഉം